ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് സുഖായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഇനി കഴിക്കണം സമയവുന്നേ ഉള്ള്
പ്പ നേര്ത്തെ കഴിക്കുന്ന ടീമുകളാ ഞങ്ങള് രാവിലെന്ന് പർഞ്ഞ രാവിലെ നമ്മള് എട്ട് അതുപോലെ ഉച്ചക്ക് ഒരു മണി ഒന്നരയ്ക്കകും ഒരു ഒരു മണിയാകുമ്പോ ഒന്നൊന്നൊരു സമയമ ഉണ്ടോ നമ്മൾ കഴിച്ചിരിക്കും അതാണ് നമ്മുടെ രീതി പിന്നെ രാത്രില് അ ഫുഡും ഞങ്ങള് നേരത്തെ കഴിക്കും ഴ് ഏഴരയാഉമ്പോ ഏഴരക്കാ ത്ത് കഴിച്ചു ഇരിക്കും രാത്രിയിലെ ഫുഡൊക്കെ നേരത്തെ കഴി ക്ക്യണംന്നാണ് പറയുന്നേ
ആണല്ലേ ആഹ്
ന്ന സിൻമയൊക്കെ കാണാറുണ്ടോ?
ആഹ് ഉണ്ട് കാണാറുണ്ട്
ന്ന്നെ ഇഷ്ട്ടാന്നോ
ആഹ് ഇഷ്ടോ
പഴയ സിനിമകളാന്നോ പുതിയ സിനിമകളാന്നോ ഇഷ്ടം?
ആ ഒരു പഴയത് ഒത്തിരി പഴയതു അല്ല ഏ ഇല്ല നയൻറ്റിസില് സിനിമേക്കെ ഉണ്ടല്ലോ ഇപ്പം ശ്രീനിവാസൻ കഥ എഴുതിയ സിനിമകളൊക്കെ ഉണ്ടല്ലോ തിരക്കഥയും ഡയറക്ഷനും ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങനുള്ള സിനിമകള് പിന്നെ മോ ഹൽലാലിനന്റെ ഏയാലും നയൻറ്റീസിലെ സിനിമകളല്ലാം നല്ല സ്റ്റോറി ഉള്ളയ നല്ല ഡെപ്ത്തുള്ള സിനിമകളാ ഉം
മലയാള സിനിമയുടെ ഗോൾഡൻ കാലഘട്ടം. അന്നത്തെ കഥ കഥ സിനിമയും അന്നത്തെ കഥാപാത്രങ്ങളും എല്ലാരും സൂ പ്രാണ്.
ഉം ഉം ഉം
ഇപ്പോഴത്തേക്കൊരു പാട്ട് കേട്ടാ കേട്ട് അങ്ങ് പോവും മറ്റത്തെ പഴയേ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാ നമ്മുടെ മനസ്സിന്ന് ഇപ്പോഴും പോകത്തില്ല. ആഹ് നയൻ്റീസിന് മു മ്പും അതിന് മുമ്പുള്ള സിനിമയാണ് ചിത്രൊക്കെ അയിനകത്തേ പാട്ടുകൾ താളവട്ടം.
ഉ ആഹ് അതെല്ലാം നല്ല സിനിമകളാ ഒരു എയ്റ്റീസ് നയൻ്റീസിലൊക്കെ സിനിമകളല്ലാം ഒരുവിത അങ്ങനെ സിനിമയാ
ഉം കണ്ടിരിക്കാനും അന്ന് പ്പെ ഇന്നത്തെ കാലത്തൊക്കെ കണക്കെ ഇപ്പഴത്തെ കാലത്ത് കണക്ക് ഇത് കണക്ക് സിനിമ കാണാനും പറ്റത്തില്ലല്ലോ സിനിമ കൊട്ടേ പോയി കാണും സിനിമാ തിയേറ്ററി പോയി കാണും പിന്നെ അന്ന് ക്കെ ദൂരദർശൻ ന്നോ ടി വി ല് ദൂരദർശൻ മാത്രേ ഒള്ളൂ അ ത് ആഴ്ചയിലൊരിക്കെലൊ സിനിമ വരും ഇപ്പഴത്തെ കണക്കുള്ള ചാന്തുകളും ഇങ്ങന ഫെസിലിറ്റീസ് ഒന്നും അന്നില്ലല്ലേ അന്നേരം ഈ ആഴ്ച്ചേ ഒരിക്കെ സിനിമ വരുന്ന സമയത്ത് ഞങ്ങടേക്കെ കാലഘട്ടത്തില് നമ്മളക്ക ഇങ്ങനെ കാത്തിരിക്കും ചെല സിന്മേരും ഈ ആഴ്ചേ ഇങ്ങനെ ആലോചിച്ചിരിക്കും അടുത്ത ആഴ്ച ഏത് സിനിമ ആയിരിക്കും, നമ്മള് കാണാൻ ആഗ്രഹിച്ച സിനിമ വെര്വാന്ന് പറഞ്ഞാ അതൊരു ഭയങ്കര സന്തോഷമാണ് അന്നത്തെ കാലത്ത് നമ്മളിങ്ങനെ കുറേ സിനിമകൾ കാണാൻ ആഗ്രഹിക്ക അന്ന് നമ്മുടെ വീട്ടിന്നൊന്നും തിയേറ്ററിലൊന്നും പോയി കാണതോന്നൂല്ല. അന്നൊക്കെ അപൂർവ്വം തിയേറ്ററിലൊക്കെ ഞാനൊക്കെ തിയേറ്റർ കാണ്ന്ന തന്നെ വലുതായനക്കെയാ.
ആഹ്
കോളേജീ പഠിക്കുന്ന സമയായിട്ടാ ഞാൻ തിയേറ്റർ തന്നെ കാണുന്നത്. ഉം ഇപ്പം ദൃശ്യം കണ്ടോ ദൃശ്യം ത്രീ കണ്ടോ?
ഇല്ല ദൃശ്യം ത്രീ ഒന്നും കണ്ടില്ല.
ടു കണ്ടായിരുന്നോ
ആ റ്റു ന്നാ എപ്പോഴോ ഇതിന് മുമ്പ്
എപ്പോഴാണ് നമ്മള് ദൃശ്യം ത്രീ കാണാം പോവാനായിട്ടിരിക്കുവാര്ന്നു അന്ന് വ ന്നറങ്ങിയെ ഈ സിനിമ റിലീസ് ആവുന്ന ദിവസമേ പോയി കാണുന്ന ശീലൊന്നുല്ല പക്ഷെ ഈ ദൃശ്യത്രീ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയാ പക്ഷേ അന്നോന്നും നമ്മള് പോണൊന്ന് വിചാച്ച സമയതോന്നു ട്ടി ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ ഇന്ന് വൈകിട്ട് പോകാ ന്നുള്ളൊരു പ്ലാൻലിരി
ഉം ദൃശ്യം ത്രീ നല്ല സിനിമയാന്ന് റിവ്യൂ ഒക്കെ ഉണ്ട്.
ആ നല്ല സിനിമയാ എന്തായാലും ആയിരികുവല്ലോ വണ്ണും റ്റുവും കഴിഞ്ഞ് വണ്ണും റ്റു വും സൂപ്പറല്ലായിരുന്നോ അപ്പം ത്രീ എന്തായാലും മോശ ആവത്തില്ലല്ലേ ജിത്തു ജോസഫിന്റെ ആ സിനിമാടെ കഥ പറയുന്ന രീതിയും. സവിധാനം എല്ലാം എല്ലാം കൊണ്ടും അഭിനയം കൊണ്ടായാലും എല്ലാരും സൂപ്പറായിട്ട് ഒര് സിൻമയാ. മോഹൻലാൽനെയാണ് എനിക്കേ റ്റവും കൂടുതല് ഷ്ടം നിങ്ങക്കോ?
ആഹ് മോഹൻലാലിനെ ഇഷ്ടാണ് പക്ഷെ ഇപ്പോഴത്തെ സിനിമേക്കാളും ഒര നയന്റി സ് ലൊക്കെ ചെയ്ത സിനിമേലൊ കുറച്ചുടെ നല്ല അഭിനയം ഓം അഹ് ചെലപ്പോ ആ സിനിമയുടെ തെര കഥയും
സംവിധാനത്തിന്റെയും അ പിന്നെ അന്നത്തെ അ എ അന്നത് തെഎൾടെ ആ ഒരു ബോഡി ലാംഗ്വേജും ഈ റൊമാൻസ് ഒക്കെ അഭിനയി പിക്കാൻ എന്ത് രസയിരുന്നു അതുപോലെ ഇപ്പൊ അ അത് തെനക്കൊന്നും പറ്റ ഇത അതേ കണക്കുള്ള ഇതൊന്ന ഇല്ലോ ഇപ്പൊ ആ അപ്
പ്പം പറ്റിയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കഥകളൊന്നും അല്ലല്ലോ ഇപ്പ വരുന്ന തോനേം. അതിന്റെ ഇതുകൊണ്ടുള് തായിട്ടായിട്ടേ തോന്നിയിട്ടുള്ളൂ അല്ലാണ്ട് അഭിനയിക്കാൻ നല്ലോലെ പറ്റൂഉം തോന്ന മോൽലാൽനെ മലാലെ
ഉംമാ എനിക്ക് മോഹൻലാല് ഇന്നസെന്റ് അങ്ങൻത്തുള്ള ആ കൊമ്പോയാ രുന്നു ഏറ്റവും ഇഷ്ടപ്പെടുന്നത്
ഉം എനിക്ക് അയിന് ക്ക ഈ ഈ ശ്രീനിവാസന്റെയും ആ ഒരു സമയത്ത് ജഗദീഷ് അവരുടെയൊക്കെ സിനിമകളുണ്ടല്ലേ ആ ഒരു സമയത്ത് അതൊക്കെ കുറചൂടെ
ആഹ് ഉം ഉം അതെ അവര്ടെ ഹെ ഹീറോയിനായിട്ട് വരുന്നത് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ശോഭനയായിട്ട് വരുന്നതാണ്
ആആഹ് ഹാ ശോഭനയുടെ നല്ല ഇത് തായിരുന്നു
അ ശോഭനേ ആ മോഹൻലാലു ആയ് ട്ട് വരുന്നത് നല്ല രസവാ കണ്ടിരിക്കാൻ തേന്മാവിൻ കൊമ്പത്ത് അഒക്കെ എത്ര കണ്ടാാലും നമുക്ക് മതി വരി ത്തില്ല കണ്ടിട്ടുണ്ടോ തേന്മാവൻ കൊമ്പത്ത് ആ സിനിമയൊക്കെ അ ആ ആ അതൊക്കെ തേന്മാവിൻ കൊമ്പത്ത് പിന്നെ മണിച്ചിത്രത്താഴ്
ആ മണിചിത്രത്താഴ് നല്ല സിനിമയായിര്
ആഹ് അത് ഞാനൊക്കെ കോളേജ് പഠിക്ക്ന്ന സമയത്താ മണിച്ചിത്രത്താഴ് അതല്ല സ്കൂളിൽ പഠിക്ക്ന്ന സമ സമയത്താ സ്കൂളി പഠിക്ക്ന്ന സമയത്താ മണിച്ചിത്രത്താഴ് കണ്ടിട്ടുള്ളത്. ഉം അന്നത്തെ അയിന മ് ചുരിദാറൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ്രുന്നു മണിചി ത്രത്താഴെന്നും പറഞ്ഞ് അഹ് ആഹ്. അതിൽ ഓരോ സിനിമകള് വര് മ്പഴും ഓരോ ഡ്രെസ്സ്കളും ആ ആ ഒര് അന്നത്തെ അ നയൻ്റീസിലൊക്കെ അ ഒരു ഫാഷൻ ഒക്കെ ഇറങ്ങുമ്പറ ഇന്ന സിനമല്ലേന്ന്പറ അത് പിന്നെ ഭയ ങ്കര ട്രെൻഡായിരിക്കും
ഉം
ഇപ്പ പിന്നെ അങ്ങനെ എത്രായിന്ന ഇപ്പൊ എന്നും എന്നും ഇപ്പൊ അന്നൊക്കെ അന്നത്തെ കാലത്തി കാലത്തിലൊക്കെ ഡ്രസ്സൊക്കെ മേടിക്കുന്നന്നെ അങ്ങനെയൊന്നും ഒന്നും മേടിക്കത്തില്ല ഇപ്പം ഓരോ ഫംഗ്ഷനും വരുമ്പോഴും അങ്ങനെ എപ്പോഴും ഡ്രസ്സ് മേടിക്കും അതുകൊണ്ട് ഇപ്പ അങ്ങനെ ഡ്രസ്സിനോട് അത്ര ഇതായിട്ട് തോന്നത്തില്ല. പിന്നെ
ഉം പി ആ പിന്നൊന്നും ഇല്ലാ ഇപ്പ ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതായിരുന്ന്
ഞാൻ അവസാനം തിയറ്ററിൽ പോയി കണ്ട സിനിമ മോഹൻലാൽൻ്റെന്നെ തുടരും
ആഹ് ആഹ് ആഹ്
തുടരും ആ നല്ല സിനിമ ആണ് അതും കണ്ടിരിക് ക്കാൻ അത് ആ നല്ല സൂപ്പർ സിനിമയായിരുന്നു. പിന്നെ ആ വർഷത്തില് ഒന്നോ രണ്ടോ സിനിമ തിയറ്ററിൽ പോയി കാണും അത്രേ ഒള്ളൂ അല്ലാതെല്ലാ സിനിമയൊന്നും പോയി കാണത്തില്ല പിന്നെ ടി വി വരുന്ന എല്ലാം സിനിമ ഇരുന്ന് കാണും
ആഹ് ആഹ്
ആഹ് പഴയ പഴയ സിനിമകള എനിക് കൂടുതലും സിനിമയുടെ ഈ കോമഡി രംഗങ്ങൾ വരുവല്ലേ അത് കാണാനാ അത് നമുക്ക് കണ്ടിരുന്നാലും മടുക്കത്തില്ല അതാ കൂടുതലും ഇഷ്ടം ഞാൻ വെ വീ ട്ട് ലായാലും സീരിലൊന്നും ഇഷ്ട്ടോല്ല എനിക്ക് കാണാനേ ഇഷ്ട്ടോല്ല സീരിയല് സിനിമ തന്നാണ് കാണുന്നത് സിനിമയും പിന്നെ വേറെന്തുണ്ട് വിശേഷം?
പിന്നെ ഒന്ന്
തുണ്ടോ
ഇല്ല ഇവിടെ സീരിയലൊന്നും കാണത്തില്ല പിന്നെ തോനിം ആ സിനിമ അല്ലെങ്കിൽ സീരീസുകളു ണ്ടല്ലോ ഇപ്പഴത്തെ ഇത് സീരീസുകൾ വരോല്ലോ ഇപ്പൊ തോനി കൊറിയൻ സീരീസും അങ്ങനെയുള്ള ഇതൊക്കെയാ ണാറ് അതല്ലെങ്ങി പിന്നെ സിനിമ അത്കാണും ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെ ല് നമ്മുടെ നയന്റ്റീസിൽ എയ്റ്റീസിലോ സിനിമയൊക്കെ ഇഷ്ടം പോലെ കിട്ടും ഈ മോഹൻലാലിന്റെ മ് ജഗദീഷിന്റെ ഒക്കെ കൊറേ സിനിമകള് പഴയത് യൂട്യൂബില് കൊറെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങനുള്ള സിനമളെ ക്കെ യൂട്യൂബില് ഈ ടി വിടി സ്ക്രീൻ ചെയ്യുമ്പഴേ
ഓ കിട്ടും ആ അങ്ങനെ കാണാറുണ്ട് ആ ഹാ ഹ ഹ ഹ ആ ഇപ്പൊ അങ്ങനെയൊക്കെള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലേ ഈ പഴയെ സിനിമകളൊക്കെ കാണാനും പിന്നെ പാ പട്ടുകളും പണ്ടോക്കെ ആണെങ്കി പ ആഴ്ചലൊരി ക്ക് തായിരുന്നു ചിത്രഗീതം എന്നു പറഞ്ഞൊരു പരിപാടി ഉണ്ടർന്നു അന്നൊക്കെ വ്യാഴാഴ്ചയാ ള്ളിയായ്ച്ച ആണ്ടര്ന്ന അന്നാ ആണ് പുതിയ സിനിമയിലെ പാട്ടുകളൊക്കെ വരുന്നത് അത് അരമണിക്കൂറോ ഇരു ഇരുപതോ ഇരുപത്തഞ്ചോ ഹ ഹ അര മണിക്കൂറേ അത്രേങ്ങണ്ടേ ഉള്ളൂ അതൊക്കെ നമ്മളിങ്ങനെ കാണാനാകാം കുടിരിക്കും പുതിയ സിനിമയെ കുറിച്ചുള്ള വിവരമൊക്കെ അറിയുന്നന് അങ്ങനെ ഉ ഇപ്പം പിന്നെ എ എപ്പോഴായാലും ടി വി യൂട്യൂബിനകത്തുണ്ടല്ലേ ഏത് പാട്ട് വേണോന്ന് വച്ചാലും എല്ലാം ആഹ് കിട്ടുവല്ലേ ഉം പിന്നെ വേറെന്താണ് വേറെ മമ്മുട്ടി സിനിമൊക്കെ മമ്മൂട്ടിടെ സിനിമ ഇഷ്ട്ടാണോ
ആ മമ്മൂട്ടിയുടെ സിനിമകളും ഇഷ്ടാ പിന്നെ മമ്മൂട്ടി ടെ എനിക്ക് തോന്ന് പണ്ടേ സിനിമളെക്കാളും ഇപ്പൾത്തെ സിനിമകളാ കുറച്ചൂടെ നല്ലത് മമ്മൂട്ടി ടെ സിനിമള് നോക്കുമ്പോ കഥ സെലക്ട് ചെയ്യുന്നതിലും പിന്നെ ആ അഭിനയത്തില് കൊഴപ്പില്ല പണ്ടും നല്ലപോലെ അഭിനയിച്ച സിനിമകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ കുറച്ചൂടെ സെലക്റ്റീവ് ആയിട്ട് ഈ കഥയൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടേ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്നുണ്ട് മമ്മൂട്ടിയുടെ സിനിമകളിൽ പണ്ടത്തെ സിനിമളെക്കാളും
ആഹ് സത്യാന്നത്
മോഹൽലാലിന്റെ ഇതി തിൽ നേരെ തിരിച്ചാ ഒരു നയന്റീസ് എയ് എയ്റ്റീസിലെ സിനിമകളായിരുന്നു മോഹലാലിന്റെ കുറച്ചൂടെ കാണാൻ നല്ലതും പെർഫോമൻസും ഇതുംമെല്ലാം പക്ഷെ ഇപ്പൊഴ്ത്തെ ഇപ്പൊഴ്ത്തെ എല്ലാ സിനിമില്ല പക്ഷെ ചെല സിനിമള് നന്ന മോഹൽലാലിന്റെ ഈ പറഞ്ഞോലെ ദൃശ്യം യോ ഏ തുടരും അതൊ ക്ക നല്ല ആയിരുന്നു പക്ഷെ ചെല സിനിമകള് അത്ര
ആ ആ ചെല സിനിമകള് അങ്ങ് ബോറായിരിക്കും മ് അഭിനയം ആയാലും അയിന്റെ സംവിധാനം ആയാലും എല്ലാം
സിനിമളെല്ലാം നല്ല സൂപ്പർ ഹിറ്റ് ആവുന്നു തരത്തിലുള്ള
ആഹ സിനിമ ആ ഇപ്പൊ പുതിയതായിട്ട് വരുന്നതല്ലാം മ്ം മ്ം മ്ം പിന്നെ അങ്ങനെ സിനിമ ഞാൻ ദൃശ്യം കാണാൻ പോവുന്നില്ലേ അന്നെരം
ദൃശ്യം അങ്ങനെ തിയേറ്ററിലൊന്നും പോയി കാണത്തൊന്നും ഇല്ല ചെലപ്പോ എനിക്ക് തോന്ന് തിയേ ട്രറിലെ കഴിയുമ്പോ പിന്നെ ഓടിടി പ്ലാറ്റ്ഫോമില് റിലീസ് ആവല്ലോ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ എ ല്ലാണ്ടോ അപ്പം അന്നെരം കാണാന്ന് വിചാരിക്ക്ന്ന്
ഹാ ഓക്കെ ഓക്കേടാ ശരിയെന്ന ഞാൻ വിളിക്കയന്നെ
ശെരി